ഹലോ ആഹ് ഹലോ ആഹ് കേക്കാം കേക്കാം
എന്തെല്ലാ
എന്തെല്ലാം വിശേഷം മഴേക്കെ എങ്ങനെണ്ട്
നല്ല മഴയാ അവിടെയോ
ഇവിടെയും പെരിഞ്ഞ മഴയാണ്
ആഹ് ഇന്ന് രാവിലെ മുതലേ ഉണ്ട് ഓഹ്
ഇടിവെട്ടെക്കെ ഉണ്ട് വന്ന്
അതെ അതെ ഇപ്പൊ ഉണ്ടാരുന്നു
ആണോ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കാണ് ചായെല്ലാം കുടിച്ചാ
ചായ ദാ കുടിച്ചോണ്ടിരിക്കുന്നു
ആഹ് ഇല്ല ഞാൻ കുടിച്ചില്ല കുടിക്കണത്ര
എന്ത് പറ്റി ലേറ്റായത്
അതെ രാവിലെ എണിക്കാൻ വൈകി
ആഹ് ആഹ് ഉം
സ്കൂളില്ലാന്ന് തോന്നല്ലേ ഇന്ന് കുട്ടികക്കെല്ലാം
ആഹ് ഇന്ന് കുട്ടികൾക്കെല്ലാം അവധിയല്ലേ റെഡ് അലേർട്ടല്ലേ കണ്ണൂരൊക്കെ
ഉം അതെ അതിപ്പം സ്കൂള് ഇല്ലാത്ത വിവരം ഞാൻ അറിയില്ല പക്ഷെ ഇപ്പം പൊറത് പോയപ്പം എല്ലാരും പറഞ്ഞു ഇങ്ങന സ്കൂളൊന്നും ഇല്ല ലീവാ
ആണോ ആഹ്
ഉം
എന്താ ചെയ്യണെ
ഞാന് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടാരുന്നു
ആഹ്, ഞാനും, മുന്നേ, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ, വർക്കൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ, കുഞ്ഞിനെ നോക്കി, വെറുതെ ഇരിക്കുവ.
ഓഹ് അതെ മം, ഞാനിപ്പോ, കൊറച്ചായി ജോബ്, നിർത്തിയിട്ട്, എനക്ക്തോന്നുന്നു. രണ്ടു, മൂന്ന്, മാസയിട്ടേ, ഉള്ളൂ.
ഓഹ് ആണോ, ആഹ്
ഉം
അ
പിന്നെ
പിന്നെ, എന്തൊക്കെയാണ് വിശേഷം, സുഖാണോ, ഹാപ്പി ആയിട്ട് മുന്നോട്ട്, പോകുന്നോ.
ഓഹ് നല്ലഞ്ഞെ
ഉം
പിന്നെ എന്താ രാവിലെ ചായക്ക്.
എനിക്ക്, ദോശയും, സമ്പാറും.
ഇവിടെ, വെള്ളാപ്പവും കടലക്കറിയും.
വെള്ളപ്പവും, കടലകറിയും കോമ്പിനേഷൻ, ഇല്ല, വെള്ളപ്പവും, മുട്ടക്കറിയുമാണ്, കോമ്പിനേഷൻ
അതെ, പക്ഷെ, ഇന്ന്, കടലക്കറിയാ ഉണ്ടാക്കിയത്.
ആ ഒറ്റക്കാണോ, അതോ ഫാമിലിയക്കെ.
ഞാൻ, അച്ഛനും, അമ്മയും, മം. നമ്മൾ, മൂന്ന്, പേരും. അവിടെയോ ഹലോ
ആ, ഞാൻ, ഹസ്ബന്റിന്റെ കൂടെയാ, കേൾക്കുന്നില്ലേ.
ആ, ഇപ്പൊ, കേൾക്കുന്നുണ്ട്.
ആ ഞാൻന്റെ, ഹസ്ബന്റിന്റെ കൂടെയാ.
ആഹ് മം
ഹസ്ബൻഡ് ഇവിടല്ലാ പൊറത്ത ഉള്ളെ
ഓ, അപ്പൊ, ഹസ്ബന്റിന്റെ വീട്ടിലായിരിക്കും, അല്ലേ.
ആ, അതെ, ഹസ്ബന്റിന്റെ വീടാണ്.
അവിടെ, ആരോ
ഇവിടെ, ഹസ്ബൻഡ്, ഹസ്ബന്റിന്റെ. ഫാമിലി
ഞാൻ
ഉം
എന്നിട്ട്, പണിയൊക്കെ കഴിഞ്ഞോ.
ഇല്ലാ, പണിയൊന്നും, കഴിഞ്ഞിട്ടില്ല പണിയെല്ലാം, തുടങ്ങണം.
ഇഷ്
അവിടെ, കഴിഞ്ഞാ, മഴ, ആയത് കൊണ്ടോരു, മടി, ചടവ്, അല്ലെ.
അതെ, അതന്നെ.
ഉം
എണീക്കാൻ ലേറ്റ് ആയി
ആഹ്
മം പിന്നെ, വീട്ടിലായണ്ട്, വലിയ പ്രശ്നഇല്ലാണ്ട്, പോണ്.
അതെയതെ
ഉം
ഇജ്ജ് എന്റെ ഉടുപ്പ് ഇട്ടത് ഡിസ്റ്റർബൻസ്, ആവുന്നുണ്ടോ ആ. സോറി
മക്കളുണ്ടാവുല്ലേ അടുത്ത്ന്ന്
ആഹ് ആഹ് എന്റെ കുഞ്ഞ് ഒന്നുണ്ട് പിന്നെ ചേട്ടന്റെ വൈഫ് പിള്ളേരുണ്ട് ഇന്റെ കുഞ് അത്രേ ആയിട്ടുള്ളൂ വൺ ഇയർ ആയേള്ളൂ
ആഹ് ആഹ് ആ
ഉച്ചത്തേക്ക് എന്നാ ഭക്ഷണാക്കുന്നെ
ഒന്നും തീരുമാനിച്ചില്ല ഇനിയിപ്പ എന്തെങ്കിലൊക്കെ നോക്കണം
ഉം അച്ഛനമ്മൊക്കെ സുഖായിട്ടിരിക്കുന്നാ
ഓ സുഖായിട്ടിരിക്കുന്നു
ഉം
പിന്നെ വേറെ എന്തൊക്കെയാണ് മഴയയതുകൊണ്ടിപ്പ എവിടെയും പോവാനൊന്നും പറ്റുന്നുണ്ടാവില്ലല്ലേ
ഉം ഉം എവിടേയും പോവുന്നില്ല കുഞ്ഞിനെയും കൊണ്ട് വേണ്ടേ പോവാൻ എവിടേയും പോക്കൊന്നുല്ല ഇങ്ങനെ വീട്ടി തന്നെ
ഉം ഇതുവരെ ചൂട്ടായതിന്റെ പ്രശ്നായിരുന്നു ഉം ഇപ്പൊ മഴ പെയ്തിട്ട് നോക്കുമ്പോ അത് ഒരു പ്രശ്നം ഉം
ഉം മൊത്തത്തില് പ്രശ്നം ഉം
പിന്നെ
അപ്പനമ്മക്കയെന്ത് വർക്കിലായിക്കും ലെ എന്തെങ്കിലുമൊക്കെ പണിയിലൊക്കെ ആയി വർക്ക് ആയിരിക്കല്ലേ
ഉം അമ്മേം ഇങ്ങനെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അച്ഛനും ഇവിടെ ടി വി കണ്ടോണ്ടിരിക്ക
അഹ്
ഉം
നോൺവെജ് എല്ലാം കഴിക്കൂലേ ആഹ്
അവിടെയോ
ആഹ് എല്ലാം കഴിക്കും എല്ലാം പോവും
ഉം ഫുഡില് പുതിയതൊക്കെ ട്രൈയെയ്യാൻ ഭയങ്കര ഇഷ്ടാ എനിക്ക്
ഓഹ് ആണോ പുതിയ പുതിയ വെറൈറ്റി ഫുഡ് എല്ലാം ആക്കാനായിട്ട്ല്ലെ
ഉം അതെ എന്തെങ്കിലും വൈറൽ റെസിപ്പീസ് ഒക്കെ ഇണ്ടാവില്ലേ
ആഹ്
അങ്ങനത്തൊക്കെ ട്രൈയേയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ട
ഉം
ഉം
എനിക്ക് ആർട്ടിനോട് ഭയങ്കര താല്പര്യാണ് ആർട്ട് വർക്കെല്ലാം ചെയ്യാൻ എനിക്കിഷ്ടാണ്
ആഹാ
അതിനോടാണ് കൂടുതലും ഇൻട്രസ്റ്റ് ഓരോന്ന് ആാക്കാനും പെറുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടാണ്
ഓഹ്
ബോട്ടിലാർട്ട് പോലത്തെ കാര്യങ്ങളൊക്കെ
ഇപ്പ ചെയ്യാറുണ്ടോ
ആഹ് ഇപ്പ എടക്ക് ഫ്രീ ടൈം വല്ലതും ചെറുതായിട്ട് എന്തങ്കിലൊക്കെ ആക്കിങ്ങനെ ബിത്തിമ്മേ തൂക്കും അങ്ങനെയൊക്കെ
ആഹാ ഞാൻ ആർട്ട് വർക്കൊക്കെ പണ്ട് എപ്പോഴോ സ്കൂളൊക്കെ പഠിക്കുന്ന ടൈമില് ചെയ്തത ഷെ എനിക്ക് ഡ്രോയിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്
ഓഹ് ആണോ എനിക്ക് ഡ്രോയിങ്ങും ഇഷ്ടാണ്
ഒരുപാട് പെർഫെക്ഷനിൽ ഉള്ള വരയൊന്നുല്ല എന്നാ കൂടി
ആഹ് ചെയ്യാൻ എനിക്കും ഇഷ്ടാണ് ഞാൻ ചെയ്യുമ്പോ പെർ പെർഫെക്ഷൻ ഒന്നും കിട്ടൂില്ലെങ്കിലും ഏകദേശം അവിടെ ഇവിടെയൊക്കെ കൊള്ളും
ഉം അതെ അങ്ങനത്തെന്നേ
കാണാനൻ ഒരു ഭംഗി തോന്നിയാൽ മതില്ലേ ഏത് കാര്യ ആണെങ്കിലും
അതെ യതെ
പിന്ന ചെടിയൊക്കെ വളർത്താന് ഇഷ്ട
ആഹ് ഇവടെ എന്റെ അമ്മയ്ക്ക് ഭയങ്കരായിട്ട് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ട്ട
ഞാ ഹാ
നമ്മൾ നമ്മ ചെടിയൊക്കെ പറിച്ചൊണ്ട് വരും
അത് ഇവിടുത്തെ അമ്മക്കുണ്ട് എവിട്ന്നെങ്കിലും പുതിയ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽല് കൊണ്ടുവരും
അമ്മയുടെ അൽപക്കത്തിലലേസ്മാരെല്ലല്ലാം അമ്മ ചെടിയെല്ലാം പറിച്ചൊണ്ടു വരും എന്നിട്ട് വക്കും അങ്ങനെ പ്രായംലലോലന്നോക്കാന്നും പറ്റൂല്ല പ നമ്മള് നോക്കണം
ഞാ പുതിയ പൂവൊക്കെ വരുമ്പോ ഒരു സന്തോഷാ
ഉം ങ്ങനെ
പിന്നെ
ലൈഫ് ഒക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു ജോലിയും കാര്യങ്ങളൊക്കെ കഴ്ഞ്ഞ
ജോലി പറഞ്ഞതു പോലെ ഉം ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങ് ആയിരുന്നു
ആഹ്
ഒറ്റ മിൻറ്റേ
ആഹ് ഓക്കെ
സോറി ഉം അപ്പോ
ഓക്കെ
അതിങ്ങനെ കണ്ടിന്യൂയ്ത് പോയി പിന്നെ പോവാൻ ബുദ്ധിമുട്ടായി ഡെയിലി പോ പോയി വര്ത്ത് അപ്പൊ പിന്നെ അടുത്ത എവിടെങ്കിലും നോക്കാന്ന് വച്ചു കരുതി
ഓഹ്
അങ്ങനെ നിർത്തിയതാ
ട്ടിപ്പ അടുത്ത് ട്രൈ ചെയ്യുന്നുണ്ടോ
ആഹ് ഇങ്ങനെ നോക്കുന്നുണ്ട് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത്
ആഹ്
ഉം ഉം
ഗ്രാഫിക് സെയ്ന് എങ്ങനെയാ
കമ്പ്യൂട്ടറിൽ നമ്മള് ഡിസൈൻ ചെയ്യത്തില്ലേ
നല്ല ജോലിയാണോ
പൊറ്ത്തൊക്കെയാണെങ്കിൽ നല്ല സ്കോപ്പാ
ആഹ്
നല്ല സാലറി ഉള്ള പണിയാണ് മുസ്ലിംഗളും നാട്ടില് നമ്മള് പ്രതീക്ഷിക്കുന്ന അത്രൊന്നും കിട്ടത്തില്ല
എന്നാ പുറ്ത്തോട്ട് പോകാൻ ട്രൈ ചെയ്യായിരുന്നില്ലേ
ഒറ്റമോളാ സമ്മതിക്കത്തില്ല
ഓഹ് അതൊരു പ്രശ്നാണ് ട്ടോ
ഉം
അച്ചനു അമ്മേം പിന്നെ ഒറ്റക്ക് ആവൂല്ലേ അവർക്ക് ഒരു സമാധാനക്കേടാവും
അഥവാ ഒരു ആറര ആയാ തന്നെ വിളി വരും
ഉം
എന്താവരാത്തേ എത്തിട്ടില്ലല്ലോ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് ഉം പുറത്തേക്കൊന്നും ചിന്തിക്കേ വേണ്ട
ഉം
അതോണ്ടന്നെ പഠിക്കാൻ വരെയെന്നെ പുറത്തു വിട്ടിട്ടില്ല
ഓഹ് ആണോ
ഇഷു
അത് സാരമില്ല അച്ഛനും അമ്മയും ചേച്ചിയും ഒറ്റയ്ക്കായതു കൊണ്ട് എല്ലാ കാര്യത്തിനും അച്ഛനും അമ്മയും ഉണ്ടല്ലോ സിബിലിങ്ങ്സ് ഓക്കെണ്ടെങ്കിൽ സ്നേഹം അങ്ങോട്ട് പോ ഇങ്ങട്ട് പോ ദേഷ്യയോക്കെ ഉണ്ടാവൂല്ലേ
ആഹ് അതെ എനിക്ക് പിന്നെ രണ്ടു ദിവസ സൊക്കെ മാറി നിൽക്കുന്നെ സെറ്റാകുന്നല്ലാതെ പിന്നെരു വീട് മിസ് ചെയ്യാൻ തുടങ്ങും ഉം
ആഹ്
ഉം
മഴ കുറഞ്ഞോ ഇപ്പ അവിടത്തെ
കുറഞ്ഞൂന്ന് ചോയിച്ച് കഴിഞ്ഞാൽ ആഹ് പാറബ്ണ്ട് പിടിയുണ്ട് പക്ഷെ ശ നേരത്തെത്തെ ശക്തമായിട്ട് നല്ല വെള്ളത്തോടെ പെയ്ത്ണ്ടായിരുന്നു ഇപ്പൊ അത് കൊറച്ചൊന്ന് കൊറഞ്ഞു
ഏഹ്
ഉം
ഇവിടെ പെട്ടെന്ന് നല്ലൊരു ശക്തമായ മഴ വന്നു പിന്നെ ഇപ്പ ശാന്തായി നിൽക്കുവാ പിന്നെ എടക്കൊക്കെ പൊട്ടിക്കരയണം ന്ന് ആലോചിച്ചോണ്ടിരിക്കുവ പൽപോസെ
അലക്കൊക്കെ കഴിഞ്ഞു
ആഹ് അലക്കൊക്കെ കഴിഞ്ഞു
ആഹ്
എല്ലാം അലക്കി കഴിഞ്ഞു വിരിക്കാൻ സ്ഥലമില്ലാന്നെ
അത് വല്ലാത്തൊരു പ്രശ്നാ
ഉം ഇനി മെഷീനിൽ അലക്കിയിട്ട് വിരിക്കണം
ആഹ് നമ്മളിവിടെ കൊറെ മേലെ എടുത്തിട്ടു
ആഹ്
അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്
ഇന്നലത്തെ മിനിഞ്ഞാത്തൊക്കെ തുണി ഉണങ്ങാൻ കിടക്കയാണ് സ്ഥലവേ ഇല്ല
ഉം അതെ ഇന്നലെ പക്ഷേ എങ്കിലും ഇവിടെ അധീകം മഴയില്ലായിരുന്നു രാവിലെ ഒക്കെ നല്ല വെയിലുണ്ടായിരുന്നു
ആണോ
ഉം രാത്രി മുതലാ മഴ പെയ്യാൻ തുടങ്ങിയെ നന്നായിട്ട്
ഉം അഹെ
ഉം
ഫ്രീ ടൈം കിട്ടുമ്പോക്കെ എന്താ ചെയ്യല്
എന്തായ്രുന്നു
ഫ്രീ ടൈം കിട്ടുമ്പം എന്താ ചെയ്യല് കൂടുതല്
ഇപ്പ വീട്ടിലായപ്പോ വീട്ടില് എന്തെങ്കിലും പണിണ്ടാവും
ഉം
അതപ്പോ നോക്കും അത് കഴിഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം ഫോൺ കണ്ട് കളിക്കും
ഓഹ്
ഉം അങ്ങനെയൊക്കെതന്നെ
രാവിലെ ഭക്ഷണല്ലാം ഒരുമിച്ച് വൈകുന്നേരത്തേക്കുള്ളതൊക്കെ ആക്കിവക്കു അയിരിക്കുലെ
ആഹ് അതെ
ആഹ് അങ്ങനെ ഉച്ചയ്ക്ക് വൈനെരം വേറെ പണിനോകണ്ടലോലെ വേറെപണികളിൽ ബിസി
ആഹ് അതെ രാവിലതന്നെ എല്ലാം ആയിക്കഴിഞ്ഞാ പിന്നെ അത അത് കഴിഞ്ഞപോയി പിന്നിയും ഉച്ചക്കത്തെ വേറെന്ന് വിചാരി വിചാരികുന്നു എല്ല ഒരുമിച്ച് ഇന്ന് പിന്നെ ഉച്ചക്കത്തൊന്നായിട്ടില്ല അത് വേറെ. ക്കാര്യം
ഒന്നു ആയില്ലലെ
ഉം ഉം അതെ രാവിലെ അമ്മയെകുട്ടി ഒന്ന് ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു.
ഓഹ്
അപ്പൊ അതോണ്ടിന്നൊക്കന്ന് ലൈറ്റായി
പിന്നെക്കെ നാ ഒർങ്ങിയലെ
ഓഹ്
മീനൊക്കെപന്നാവെലയാന്നൊ ഭയങ്കര പൈസയല്ലേ
ഉം അതെ നല്ല പൈസയാണ് പിന്നെയിപ്പം പോയിട്ട് തെന്ന വാങ്ങ്ണ് ഇങ്ങോട്ടൊന്നും വര്ണില്ല
ഓഹ് ആണോ ഉള്ളെച്ചയിരിക്കുന്നെ
ഉം അതെ കൊറച്ചള്ളോട്ട അപ്പൊ
ഉം
അങ്ങും മാർക്കറ്റിൽ പോണം